ഹലോ ആഹ് അപ്പ കോള്ന്റെത് കഴിഞ്ഞിട്ടില്ല്യാ
അറീല ഞാനൊന്ന് അടിച്ചോക്കിയതാ കൊറെ മുന്നേ ഞാൻ നോ ക്കുമ്പോ നെറ്റ് കണക്ട്ല്ലാന്ന് എഴ്തി കാണ്ച്ചീനു
ആഹ് ഞാന്ണ്ട് ഇന്നലെ നോക്കിയപ്പോ പിന്റെണ്ട് നൂറ്റി അമ്പത് മിന് റ്റ് അങ്ങനെന്തോ കാണിക്കൂലേ അത് കാണിക്ക്ണ് ഞാൻ ഇഞ്ഞ്ന്നോന്ന് നോക്കണന്നാല് കഴിഞ്ഞിട്ടില്ലെങ്കില്
ആഹ് ഞാൻ ഇപ്പൊ വെറ്തെങ്ങനെ റീഫ്രഷോക്കെ ചെയ്തപ്പോന്ന് ഇങ്ങനെ നോ ക്ക്യോക്കിയതാ എന്താകും ഉം
ചായക്കായോ
ആഹ് ചായേം കടീം ഇതാ ആയിക്കൊണ്ടിരിക്കുന്ന്
ആഹ്
അയിന്റെ ഇടയിൽ ഇതൊന്നും ഇങ്ങനെ നോക്കിയതാ എന്താ അറിയായിറ്റ് സമാധാനല്ലായിറ്റ്
ആഹ് ഞാൻ വിചാ വെറുതെ ങ്ങ്ട്ട് വേഗം കയികട്ടെ ന്ന്ട്ട് ക്ലാസിന ആകുമ്പത്തേന്ന് വേഗം ഒന്ന്കുറച്ച് നോക്കിയോക്കട്ടെ കിട്ടുന്നുണ്ടെങ്കിൽന്ന് കൊള് ചെയ്തോക്കാ ആക്കണമെന്ന്ങ്ങനെ വിചാരിക്കെനി
ആഹ് അപ്പൊ ഞാൻപ്പ ഇങ്ങന ഒന്ന് വെറുത നമ്പറ കണ്ടപ്പ ഇങ്ങന ച്ചു നോക്കിയതാ എന്താകും ഉം ന്നട്ട് കടിയൊക്ക ആയോ
ആ ചായ ഇതാആവണ് ചിക്കൻണ്ടേനി കറി വെക്കാണ് കു
ആഹ് ആഹ് അങ്ങനെ മദ്രാസക്കൊക്കെ പോയാ കു-
ആഹ പോയിണ് ഏയര ആവുമ്പോത്തന് വരും ആറെ കാലന് തുടങ്ങും
ആഹ് ആഹ് എ അവിടെ ഏയരക്ക് വിടുലെ
ആഹ്
ഇവിടെ എട്ടാര ആവും ന്റെ കുട്ടിനെ വിടണെങ്കിൽ
ആഹ് അത് മദ്രസ് സ്കൂള് ഇല്ലാത്ത ദിവസ ആവുമ്പ എട്ടെണിആവുമ്പോ വിടും മറ്റത് ആറെകാലിന് തുടങ്ങിയാല്ല് ഏയരകുമ്പോത്തിനും
ആഹ് ങ്ങള് സ്കൂളിലാത്തപ്പോ ഒമ്പണി
അപ്പൊ എത്ര മണിക്കാ തുടങ്ങ
ആറരക്കെ തന്നെ തുടങ്ങും ചെയ്യും ഉം അങ്ങനെ എന്നിട്ട്
പുതിയപ്പളാ പോയോ
ഇല്ല ഇന്ന് പോയിട്ടില്ല ഇന്ന് മാർക്കറ്റ് ഇില്ലായിട്ട് പോയിട്ടില്ല
ആഹ് ശരി
അപ്പൊന്നെ എണീച്ചിട്ടില്ല അവിടെ കിടക്ക മറ്റേ രണ്ട് മണിക്ക് ഇങ്ങനെ പോണതല്ലേ
ആഹ് ആഹ് അതെന്നെ
എപ്പഴും അങ്ങനെ പുട്ടാന്ന് ചായക്കടി
ആഹ് പുട്ടാണ് അതായാ എളുപ്പം കയ്യും
ആഹ് ഉം അപ്പൊ എപ്പഴാ ക്ലാസിന് പോകേണ്ടിയത്
ന്ക്ക് പതിനൊന്ന് മണിക്ക്
ഹേ പതിനൊന്ന് മണിക്ക് പോയാ പിന്നെ എപ്പളാ
ഞാൻ വൈകുന്നേരവും നാലര ആകും ഇവിടെത്താന്
ആഹ്
പന്ത്രണ്ടണിക്കാണ് ആഹ ഓല് അപ്പത്തിനേ എത്തോള്ളൂ പന്ത്രണ്ട് മണിക്കാണ് ക്ലാസ് തുടങ്ങ അപ്പൊ ഇവിടുന്ന് പതിനൊന്ന് മണിക്കാബസ്സ്‌ കിഞ്ഞാല് പിന്നെ ബസ് പന്ത്രണ്ട പത്തിനൊക്കെഇവിടുന്നൊള്ളു അപ്പോ പിന്നെ നേരം വെയ്കും ചെയ്യും
ഉം
പിന്നെ പതിനൊന്നണിന്റെ ബസ്സിന് പോകും പിന്നെ അവിടുന്ന് നാലെഇരുവെന്റെ ഒരു ബസ് ഉണ്ട് അതിന് കണ ക്കാക്കിയാണ്ട് ഇങ്ങോട്ട് പോരും ചെയ്യും
ഉം ഉം ഉം അങ്ങനെ
നമ്മളെ മുന്നിൽ കൂടെയുള്ള ബസ് അങ്ങനെ അധികല്ലേ കൊറെ പോകണതില്ല അപ്പൊ പിന്നെ അതന്നെ കിട്ടണമെങ്കിൽ ആ ടൈമിൽ ഇങ്ങനെ ഇങ്ങില്ലെങ്കിൽ ഭയങ്കര പാടാണ്പിന്നെ ഒക്കെ മാറി ഇങ്ങോട്ടും ഇങ്ങോട്ടും കേറണം
ഉം അതും റിസ്ക്കാണ്ല്ലേ
ആഹ അതന്നെ
ഉം
ഇങ്ങോട്ടേലും പോവാണ്ടെങ്കില് പണി വേഗം കഴിക്കും മറ്റത് ഇങ്ങനെ വെറുതെ താങ്ങിക്കൊള്ളൂ
ഉം അതെല്ലാരും അങ്ങനെ തന്നെ എവിടക്കെങ്കിലും പോകാനാണ് ഞമ്മക്ക്
ആ അപ്പൊ ഇന്ന ഒരേഴ് ഞാൻ ഒരേഴര എട്ടുമണിയാമ്പഴ്ത്തേന് വേണങ്കിലും പണികഴിഞ്ഞോളും
ഉം അയിന്റെ ഹസ്ബൻഡ് ഇജ്ജ് വിചാരിശ് പ്പം എന്റെ പണി കഴിഞ്ഞ് വിചാരിച്ചട്ടില്ലന്നാ പിന്നെ ആ പണി എന്ത് കാട്ടിട്ടും കാര്യമില്ല കഴിയൂല
ആ
ആ അയിനിയിപ്പോ അനക്ക ആവശ്യമുള്ള സ്ഥല ആണെങ്കിൽ ആരും പറയേണ്ടിരില്ല ആ ഫുഡ് വേഗം കഴിച്ച് തൊടക്കലൊന്നും ഉണ്ടാവില്ലക്കപ്പൊ
ആഹ് ഹ്ഹ്
അല്ലെങ്കിൽ നമുക്ക് തൊടക്കാനും പാത്രം കഴുകാനും ഒക്കെ ഉണ്ടാവും പറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്
മക്കൾക്ക് സ്കൂളില്ലേ?
ആഹ് രണ്ടാമത്തവനല്ലേ പോകുന്നുള്ളു ഉം
പോയി സ്കൂൾ മദ്രസ് വിട്ട് വന്ന അപ്പ തന്നെ പിന്നെ സ്കൂളിൽ പോവാനുള്ളതായില്ലേ
ഇല്ല പ പത്ത് തിരക്കാണ് ഓനും ആ ഇവിടെ അടുത്തൈനെ കൊണ്ട് പിന്നെ ഓന് പത്തേകാലൊക്കെ ആവുമ്പഴേ പോകുള്ളൂ
ആ അന്നേരം പിന്നെ അവൽക്ക് ഒമ്പതേക്കാല് എണ്പത്തഞ്ചാവുമ്പോ ഇതെല്ലാം എനിക്ക്
ആഹ്
പിന്നെ വേകം പോകും വേണം
ഉം ഇത് ഫസ്റ്റ് ബെല്ല് പത്തേകാലിനടിക്കും. അപ്പള ഇവിടുന്ന് ഇറങ്ങിയതന്നെ ഉള്ളു
ഇറങ്ങുള്ളൂ അല്ലേ
ആ അതാ മദ്രസിവിട്ടു വന്ന് ചായകുടി കഴിഞ്ഞാൽ പിന്നെ കൊറേ നേരം പോകുന്ന വരെ ഫോണുമേ ഒമ്പതേമുക്കാല് വരേം ഫോണുമേൽ നിക്കും ഉം എന്നിട്ടാ പിന്നെ നമ്മളൊന്ന് പറയണം എന്നാ അപ്പൊ എണീച്ച് കുളിച്ച് ഇതാക്കി പോകുള്ളൂ ങ്ങനെ അങ്ങനെ ഫോണുമേൽ ഇരുന്ന് നോക്കും
ഉച്ചത്തേക്കുള്ള കറിയൊക്കെ ആയികിട്ടി അതോ
ഇല്ല കിട്ടിയിട്ടില്ല അന്ന് പോയി കൊണ്ടുവരാൻ പറയണ്ട് എപ്പഴാവോ
ആ ഞാൻ പറയുന്നതുപോലെ ക്ലാസ്സിന് പോകണ്ടാപ്പം ഞാൻ പറഞ്ഞു തലേന്ന് കൊണ്ടുവന്നോണ്ട് ചിക്കനാ കൊണ്ടവന്നല്ലാ പിന്നെ അത് വേഗം കറിവെച്ചാല് ഉച്ചത്തേക്കുള്ളത് അങ്ങനങ്ങാട്ട് കയ്യും പണി. പോയി വന്നിട്ട് പിന്നെ പണിയെടുപ്പ് നടക്കൂല്ല.
ഉം എനിക്ക് ഇന്നലെ വെച്ച കൊറച്ച് ബീഫ് ഉണ്ടായിനു ഇനിയിപ്പൊ രാവിലെ ചായക്കു കടി
ആഹ് രാവിലത്തെ ആ അതന്നെ ഇപ്പം കറിവച്ചപ്പം കണക്കാണ് രാത്രിത്തേക്ക് ഇനി വറെന്തെങ്കിലും ആക്കേണ്ടി വരും പുട്ട് ആവുമ്പോളെ പുട്ടിലേക്കുള്ള കറിയും ഇതൊക്കെ കഴിഞ്ഞാല് അതെ
അപ്പൊ ആ രാവിലെ ഒന്ന് ഇങ്ങനെ പെയ്തു ഇപ്പ ഇങ്ങനെ വെളുത്
ആ വെളിച്ചം വച്ചാൽ മതി ഇങ്ങനെ മഴ പെയ്യുമ്പോ പൊറത്ത് പോവാനും പ്രാന്താവും
ഉം എപ്പളാ മഴന്റെ ഉറപ്പിക്കാനും പറ്റില്ല പെട്ടെന്നായിക്കും ഒരു പൊട്ടിപ്പെയ്യല് ഉം അ അട് പ്പുണ്ടോ വിറക് ഗ്യാ ഗ്യാസ് ആ ണ്ട് അതി വെക്കും
ഉം
എല്ലാ ഗ്യാസ്മക്കാ അട്
ആഹ് ഗ്യാ അട്‌പ്പ്ണ്ട്. അട്പ്പ്പ്പൊ വെറകൊക്കെ കിട്ടിട്ട് ചേരിയൊക്കെ ഒണങ്ങിയതൊന്നുല്ല്യ. അപ്പം പിന്നെ ഗ്യാസുമ്മല് ങ്ങനെണ്ട് പോയി. സീയൂക്ക് ഉണ്ട്. ചായൊക്കെ ഈസി സീയൂക്കുമ്മേലാക്കിങ്ങാണ്ടെ
ആഹ് അതെ നടക്കൊള്ളൂ. ഞമ്മക്ക് ഈ അറ്ജന്റിലൊന്നും തീ അട് കത്തിക്കലും
ഇപ്പൊ കൊർച്ചൂസം ഗ്യാസില്ല്യേനി. ഞാൻ ബുക്കെയ്ത് വെച്ചും ചെയ്ത്. അമ്മള് അപ്പോന് വിൾച്ചപ്പോഞാന് ന്റെഗ്യാസ് കുറ്റിരണ്ടുംവിടേയ്നു അപ്പൊമ്മളെ തറവാട്ടിലവിടേക്കാണ്ഗ്യാസ് വര്ല്ല് ചെങ്ങായി കുണ്ടേര്ല്. പിന്നെകുറ്റിവടായ ഇപ്പളും ഇൻക്ക് നട്ക്കാൻയ്യാ. അപ്പൊ പിന്നെ ഓന് വേറെ ആര്ക്കോ തിരിഞ്ഞ്കൊട്ത്ത്. അപ്പൊ പിന്നെ ഞ്ഞി വെര്മ്പൊ തരണ്ട് അർഞ്ഞതേനി. അങ്ങനെ പിന്നെന്റെ ഗ്യാസ്കഴിഞ്ഞും ചെയ്ത്. പിന്നെകിട്ടാൻ രണ്ടൂസം നേരം വൈകി എങ്ങനെക്കോ അട്പ്പത്ത് അഡ്ഡ്ജസ്റ്റ് ചെയ്ത്പ്പൊ മൂന്നൂസായി കിട്ടീട്ട് കര്ന്റെട്പ്പ് മലാണെങ്കില് എല്ലാ പാത്രും പ്പങ്ങട്ട് പോകൂല്ലല്ലോ അമ്മള് വിചാരിച്ചായ്രി
ആഹ്. അഅ്പോകൂല്ല.
ഉം. ഇപ്പൊ ഭയങ്കര പാടേനി. ഹ്
അപ്പൊ ള്ള പാത്രത്ത് തന്നെ വെച്ച് ഇതാക്കി ഇങ്ങനെ ട്ത്തും മാറ്റിംകളിക്കേണ്ടിരും. ഉം ഉം. അഅ് ഇപടിം അതന്നെ പ്രശ്നം. ഇപടെ ഗ്യാസും കര്ണ്ടിന്റെ അട്‌പ്പന്നെള്ളൂ. ഓഹ് ഒഹ് അപ്പങ്ങനെ
മറ്റേ അട്പ്പ് ൺ ൺ ഇണ്ടാവുലല്ലെ അയില്
ഇല്ല ഫ്ലാറ്റ് അയിനെക്കൊണ്ട് മേലഭാഗം അയിനകൊണ്ടില്ല
ആഹ് തീരെണ്ടാവൂല അതന്നെ
അപ്പൊ പിന്നെ ഞാന് തന്നെ വേഗം ഗ്യാസ് ഇതാവുമ്പൊ വേയം ബുക്കിങേയ്യിക്കലാ
ആഹ്. രണ്ട്കുറ്റിണ്ട് പഷെ ള്ളത് ഇവടെ ആയി പ്പോയി അന്ന് ഓവന്ന പ്പള്. അതാണ് അല്ലെങ്കിലും ഞാന് നർച്ചെക്കേണ്ടേനു
ഉം. ഞാനും വെച്ച് ഒരു മാസം കഴിഞ്ഞഴിഞ്ഞാ രണ്ടാമത്തെ മാസം ആവ്മ്പ തന്നെ ഹ് ആ ആക് ല് തൊട്ങ്ങി പകുതി ആവ്മ്പൊതന്നെ ഞാൻ വേം നർപ്പിച്ചെക്കും.
ആഹ് അതെന്നെ
ഉം. മറ്റേയ് ഗ്യാസല്ലെ. അമ്മള്ങ്ങനെ ആൾക്ക് ചോയ്ച്ചു മ്പൊളുംബുദ്ധിമുട് എല്ലാര്ക്കും ബുദ്ധിമുട്ട് യമ്മക്കുംബുദ്ധിമുട്ട്. ആഹ് അപ്പൊപിന്നെ അങ്ങനെ ഇതാക്കല്. ന്ന്ട്ട് മൂപ്പര്പോയോ? ചായക്ക് ദോ ദോഷമാവ്ണ്ട്. ഞാന് ക്ക് മസാലണ്ടാക്കാ ഓ മസാലദോശാക്കിണ്ടാക്കാച്ചേ
ണ്ടാക്കാ ആഹ്. ഞാൻ ന്ന് പ്പന്ത് പണി ഫില്ലറപണി എന്തോ ആണ് തോന്ന്ണ്ട്. അപ്പൊ പിന്നെ കൊർച്ച് കഴിഞ്ഞിട്ട് പോവല് ണ്ടാവുള്ളൂ വിചാരിക്ക്ണ്.
ആഹ്
ഏയ്മണി അല്ലെങ്കില് ഏഴ്മണിയാ മ്പൊ പൊവും. പ്പോത്തിന് ചായക്കാവല്ണ്ട്. ചില്ലറ പണിയാണെന്ന് പറഞ്ഞീനി. അപ്പൊപിന്നെ ഞ്ഞായേര്ച്ചി പെതു പോള കറിയാണ്ട് വേച്ച്
ആഹ്. വെറും ചിക്കക്കറിയൊള്ളൂ. ഉപ്പേരി അങ്ങനെന്നും വെക്കൂലാ?
ആഹ് അ അന്തെങ്കിലാക്കണം. ഉച്ചത്തേക്കിനി പപ്പടും, ഉപ്പേരി എന്തെങ്കിലും ആക്കും.
ആഹ് ഇപടെ ഏ വെൽക്കൊക്കെ യിന് ചിക്കനും, മീനും, മുട്ടാ തി. ഓൽക്ക് പച്ചക്കറിനോട് വെല്യെ
ആഹ്. പച്ചക്കറിൻ്റിം മോളങ്ങനാണ് പ്പേരിന്നും തീരെകൂട് ഇന്നട്ട് നോക്കാണെങ്കിൽ എപ്പയും ഇരുത്തിനാല് മണിക്കൂറും പുണ്ണിന്റെത് ആണ് ഞാൻ പറയും ഇജ് ഒന്ന് തിനാഞിട്ട് വരുന്നതാണ് അൻക്ക് പറയും
ആഹ് വടെ പണ്ട് ന്റെ ഹസ്ബന്റിനെ ങ്ങനെയെ വെറും പുണ്ണൈയ്ന്. അതവാ ഞമ്മള് ഭക്ഷണംകഴിക്കുന്ന എടേലൊന്ന് കടിച്ച് പോയാലും കൂടി അഅ് പുണ്ണാക്കും. ഉം. ന്നട്ട് കാണിച്ചിട്ടില്ലേ മോളെ?
ആഹ് ഓളെ ത്രോറാഷ്യം ഞാ കാണിച്ച്ണ്. പ്പൊ ങ്ങനെപോവ്ണ്ട്. ഞാപറ ഒന്നുംതിന്നൂല. സ്കൂൾന്നാണെങ്കിലും ചോറ് വാങ്ങിയാലും സാമ്പാറ്ത്തെ കഷ്ണൊക്കെ ഒഴിവാക്കികാണ്ട് അച്ചേൽക്കാതിന്ന അങ്ങൻത്ത പഠിപ്പാ
അഹ് ഇന്റെ വെല്യോന് അങ്ങനേന്നു ഇപ്പ പിന്നെ അഹ് കൊറച്ചൊക്കാ ച്ച്ങ്ങനെ കഷ്ണങ്ങള് തിന്നലൊടങ്ങി ഓൻക്ക് ആദ്യം അഹ് പറ്റൂലേനു
ആഹ്
ഉം ഓനുങ്ങനെ തൈര്, അച്ചാറ്, ജാമ് ജാമ് പിന്നിം കൊ ഈ സോസ്കളൊന്നും പറ്റൂല
ആഹ് ഇവടെ പിന്നെ തൈരും, അച്ചാറും കൂട്ടാൻ നല്ല ഫസ്റ്റാ അഹ് പിന്നെ പറയെണ്ടാവിശ്യല്ല്യ അഷിന്റെ ആഹ് ആഹ് അങ്ങനെ ക്കൽണ്ടേനി
ഉം
ഇപ്പപിന്നെ കൊർച്ച് കൊറവ്ണ്ട് അല്ലെങ്കില് ഓക്ക്യ്ന് മഴ നമക്ക് വയർക പുണ്ണ്ണ്ടാവല്ലോ? മഴണ്ടാലൊക്കെ വേഗം അങ്ങനെ വെരും
ഏഹേ അങ്ങനീണ്ടോ?
ആഹ് മഴപ്പാറല് കൊണ്ടാലൊക്കെ വെരും പുണ്ണ് അങ്ങൻത്തൊരിതാ
മ് ഇബടെ ഇബൽ ക്കാണ് പുണ്ണിന്റെത്ണ്ടാവല് മൂപ്പര്ക്ക് ഉം ഒന്നാമ്മെ ഓരോ പണിയങ്ങനെണ് നേരത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയു അല്ലല്ലോ? ഇങ്ങനെ പോണൈനെക്കൊണ്ട് അങ്ങനെ ഗ്യസ് കേറി ഇപ്പ പിന്നെ പറയലില്ല ഇപ്പൊ കൊറേയായിട്ട് കേക്ക ലില്ല മറ്റങ്ങനെ ഒന്ന് ഭക്ഷണം കഴി ക്ക്ണെടീല് കടിച്ചാ തന്നെ അതും കാണാ പുണ്ണായി അറിയ്ണേക്കാ ഉം ആഹ് ഇവിടെപ്പെയ്തു മഴ മോളെ അതാ പൊട്ടി
ഇവടിന്നാല് മഴൻ്റത് വര്ണ്ട് കാറ്റൊക്കെ അടിക്ക്ണ്ട്
ഇമ്മേ ന്നാ നിന്നനിപ്പ്ല് ട്ടോ അറ്ഞ്ഞ്ട്ടാണ്ട് പൊ
ആ പെട്ടെന്നാണങ്ങട്ട് ഞാൻ പറയാ തിരുമ്പിയതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊർത്ത്ട്ടിക്ക്മ്പളാവും പെട്ട ന്നാവും ഇങ്ങട്ട് ഇങ്ങട്ട് പെയ്യ
ആഹ്
തിരുമ്പിയെ ഇട്ക്കാള്ള നേരം കൂടി ഇണ്ടാവൂല അതാണെങ്കി വല്യ തുള്ളിം നല്ല നനയും ചെയ്യും ഞാനിന്ന്ഞ്ഞ്പ്പോ ആഹ് ഇവടിം പെയ്ത് മഴ പാറ്ണ്ട്
ഇവടെ നല്ല ദെമ്മിലാ പെയ്യ്ണത്
ആഹ് ഞാൻ പറിയാ സ്കൂള് പോകുമ്പള്ള സമയത്തൊക്കെ അമ്മ്മ്പള് ഭ്രാന്തായി പോവും
ഉം
മക്കള് സ്കൂള് പോണ സമയത്ത് മഴെയ്യുമ്പള്
ആഹ് ഇബടെ ഒരുത്തം കോ കോട്ട് മ് ഇബടെ കോട്ടൊന്നും കൊണ്ടോവൂല ഞമ്മള് തെരഞ്ഞോണ്ട്യരും ഇഞ്ഞി
ആഹ്
ഓരോന്ന്
മദ്രസ്ക്ക്ലേ ആഹ്
ആഹ് മദ്രസ്ക്ക് പോവുമ്പം ബാഗില് ഇട്ത്ത്ട്ർഞ്ഞാ കേക്കു കെന്നെല്ല്യ
മദ്രസ് അവടെ എട്ത്തന്നെണോ?
കൊർച്ച് നടക്കാണ്ട് നന്ന താഴെക്കെത്തണം മെയ് റോട്ടിന്റെ ഏകദേശം അവിട്ക്കെത്തണം ഉം സ്കൂള് പിന്നെ ഇബടട്ത്ത സ്കൂ ആഹ് നാല് വീട് കഴിഞ്ഞാ സ്കൂളായി
ആഹ്
ഉം ആഹ് സ്കൂൾക്കല്ല സുഖാണ് അയ്നെന്നന്നെട്ട് പരാതിയാ ഇന്നെ വേറെ സ്കൂക്കാക്കണം ഇത് പാട്ട സ്കൂൾ ആഹ് വണ്ടി വണ്ടിയൊന്നും വേണ്ടല്ലോ എന്ക്ക്.
ഓൽക്ക് വണ്ടിയിലൊക്കെ പോവാന്.
ആ മുപ്പരകാക്ക ഈ സ്കൂൾ ഫുഡ ഒന്നും വല്യ ഇഷ്ട ചെല്ലി ഇവിടുന്ന് കൊണ്ടകലാണ്.
ആഹ അതാണ് സംഭവം. ഓൽക്ക് ഒരുവിധം പറ്റൂല.
ഉം ചെല കുട്ടികൾ അങ്ങനെ ആകുമ്പോ, ചെലപ്പോ കടിയൊക്കെണ്ടങ്കില് അവള്‌ കൊണ്ടോക്കും.
അവിടുന്ന് മോളുംങ്ങനെ പറയും, ഇങ്ങള് രാവലെ എന്തലും ഉണ്ടാക്ക അത് തന്നാളി, ഇങ്ങനെങ്ങനാ പറയും. മര്യാക അവിടുന്ന് വാങ്ങ്യ മതി. എന്തെങ്കിലും കോയമ്പോണ്ടാ എന്തെങ്കിലും പൊരിച്ചത് അങ്ങെനെന്തെങ്കിലും ക് കൊണ്ടോവും.
ചൂടുള്ള ചോറ് വാങ്ങി തിന്ന പറഞ്ഞ അത് കേക്കന്നല്ല. ഉം.
മക്കൾക്ക് ഇങ്ങനെ വരി നടന്ന് വാങ്ങാനും, ഇതാണ് മടിയാണേ. ന്നൊടറെ കൊറെ നേര അവിടെ നിക്കണം. ഉം.
ആ ഫുഡ് ങ്ങക്കറിയാം അതൊന്നന്ന് തിന്ന നോക്ക്യ ആ ചോറ് രസമല്ല.
ആ ഇവ്ടെ അങ്ങനെ തന്നെ പറ. ടീച്ചർമാര് മീറ്റിങ്ങിനും പറിയോ ഒരുര് വരെ അതാണ് കഴിക്ക.
ആഹ ഇവര അറിയുന്ന താ രസ എല്ലാം അറിയണ്ട്.
ഉം
ഉം എന്താണ് ആവോ ഞമ്മള് പിന്നെ പോയി തിന്നത്. അത് ന്റെ ഇളച്ചി അവിടെണ്ടാവുമ്പോ ഇള ളച്ചി പറയും, ചില സമയം രസംണ്ടാവൂലാ. പ ങ്ങള് എന്തങ്കിലും കൊടുത്താ യചോളി. ഓളവിടെ പ്രീ പ്രൈമറീല് ടീച്ചറായിട്ട് വർക്കെയ്യ്ണ്ട്‌.
ആഹ ശരി.
ഇപ്പൊ പിന്നെ അവള് ഡെലിവറിന് കഴിഞ്ഞ് കിടക്കാ.
ഏഹ്.
അപ്പൊ അങ്ങനൊവുമ്പോ ഞാൻ ഓളോട് ചോദിക്കുമ്പോ ഓള് പറയും, ആ കൊടുത്താച്ചോണ്ട്.